ആഹ് പറഞ്ഞോ.
ആഹ് എന്താ വർത്താനം.
ആഹ് ആഹ് ഹലോ
ആഹ് കേൾക്ക്ണ്ടേ
ഉം പിന്നെ എന്തെക്കേണ് ഇഷ്ടപ്പെട്ട ഹോബീസെക്കെ
ഹോബീസ്
ഉ
ഇന്ത് വായന പാട്ട് പാട്ട് കേൾക്കാ
ആഹ്
അ വായനണ്ട് കൊഴപ്പല്ല പിന്നെതന്നെ വർക്ക് എന്തെങ്കിലാെക്കെങ്ങെനെ ഇണ്ടാക്കാ ചെയ്തൊണ്ട്ക്കാ വെർതെ ബാഗോ ക്രോശ വർക്കൊക്കെ വെർതെ കുട്ട്യളെ പോലെ
ഹ
ആ ആഹ് ആഹ് മക്കൾത്‌വ്ടെണ്ടാവും അപ്പം ഓല് പോയിട്ട് വെർതേങ്ങെനെ ചെയ്യ ഇണ്ടാക്ക്യോ ക്കോര്ത് ഓര് ഇണ്ടാക്ക്ണണ്ട്ട്ടെ ഉം ഉം അങ്ങെനെ അതൊക്കെ
ഓഹ് ഓഹ്
ഉ
പിന്നെ നോവലൊക്കെ വായിക്ക്യോ
നോവലൊന്നും ഉം ഉം
ഫോൺലോട്ട ലാപ്പ്കള്
ഇണ്ട്ണ്ട് ആപ്പ്കള്ണ്ട് ഫോണ അതൊന്നുംല്ല്യാ
ഈ ഇടയ്ക്ക് ഈ ഫേസ്ബുക്കില് ഇൻസ്റ്റയിലൊക്കെ വരുമല്ലോ ഈ ചെറിയ ചെറിയ പാർട്സ്കള്
ആഹ്
അപ്പൊ അത് കണ്ട്ട്ട് അതിന്റെ ആവേശം കൊണ്ട് ആപ്പ് ഡൗൺലോഡെയ്യും
ഡൗൺലോഡെയ്യ ആഹ് ആഹ് മറ്റേ എന്താ മറ്റേ എന്താ കുക്കുട്ടി കുക്കൂട്ടിവി അത് കാണും അത് ഡൗൺലോഡ് ചെയ്തില്ല അതിന്റെ ആ എന്റിില് ഒന്നും അല്ലാത്തടത്തത് എന്തുമ്പോ നിൽക്കുവല്ലോ?
ആഹ് ആഹ്
അയര ഷോർട്ട് കാണൂ
ആഹ് ആഹ് ടി അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രൂപ ചാർജ് ചെയ്ത മൂന്ന്
പോല
മൂന്ന് ദിവസം ഫ്രീ ഒരു ഒരൂവയ്ക്ക്-
ഒരു അത് നമ്മൾ ഡൗൺലോഡ് ചെയ്താല് ഒരു രൂപ നമുക്ക് പോവുള്ളൂ
ഓഹ് ഒരു രൂപയ്ക്ക് ആദ്യം മൂന്ന് ദിവസം ട്രയലൊണ്ട് അപ്പൊ മൂന്ന് ദിവസം ചെയ്തിട്ട് അൺ ഇൻസ്റ്റാള് ചെയ്തങ്ങ് കളയണം അറുന്നൂറ്റി തൊണൂറ്റാമ്പത് രൂപ അടുത്തെ
അഹ്ഏ അങ്ങനെുണ്ടല്ലേ
ആഹ്
ആഹ് അത് ശരി അത് നോക്കില്ല ഇനി ഞാൻ കാണ് ണ്ട് ഒരു രൂപക്ക് ചെയ്യാനായിട്ടുള്ളത് കാണലുണ്ട്
ആഹ് ആഹ്
ആഹ് അ ഞാൻ ചെയ്ത് നോക്കില്ല അത അങ്ങനെ അയിന്റെ ഷോട്ട്ങ്ങനെ കാണും ഓരൊ ഒന്ന് കാണുമ്പോൾ മ ഇൻസ്റ്റ തുറക്കുമ്പോ വീണ്ടും അതിന്റെ വേറെ വീഡിയോ വരുമല്ലോ ആഹ് ആഹ് അപ്പൊ അത് അതങ്ങനെ ജസ്റ്റ് കാണലുണ്ട് അതെനിക്കിഷ്ട
ആഹ് ഇത് പക്ഷെ സാധാ ഇപ്പൊ നമ്മൾ പൈസ അങ്ങോട്ട് അല്ലാതെ അടക്കണാണെങ്ക ഇത് ഓട്ടോ പേ ചെയ്ത് അങ്ങനെയാണ് വെച്ചക്കുന്നത് അപ്പൊ അവർക്ക് ഇഷ്ടം ഒള്ള സമയത്ത് അക്കൗണ്ടീന്ന് പൈസ എടുക്കും
അങ്ങനെ ആഹ് ആഹ് ആഹ് അതെല്ലടാ അതെങ്ങാനംഅൺഇനിസ് റ്റാള് ചെയ്തില്ലെങ്കിൽ ആലോയിചോക്കിയേ-
ആഹ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രുപ വെച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു രൂപക്ക് ചെയ്ത്. ആഹ് മൂന്ന് ദിവസം കണ്ടിട്ട് അൺ ഇൻസ്റ്റാൾ ചെയ്ത ങ്ങ് കളെയും.
ആഹ് ആഹ് അങ്ങനെ ആ ആഹ് നല്ല നല്ല കഥകളുണ്ട് കൂടുതൽ ഞമ്മക്ക് ഇൻട്രസ്റ്റ് ആണ്. ഒരിക്ക കണ്ടാല് നമ്മള്. ആ അതാണ് ഒന്ന് കണ്ടാ പിന്നെ കാണും ഉം ഉം ഉം എന്താവന്നുള്ള ഒരു ആകാംക്ഷ അമ്മളയിക്കാണ്ട് എത്തിക്കും അമ്മളാണല്ലേ നിർത്ത്നെ ആഹ് അങ്ങനെ കൊണ്ട്. നിർത്തെയ് ഞാൻ രണ്ട് മൂന്നട്ടൊക്കെ ചെയ്യാൻ നോക്കീണ് പിന്നെ. ഇങ്ങനെ വാണ്ട പിന്നെ അങ്ങനെ അതന്നെ കാണും വിചാരിച്ചാട്ടെ.
ഉം ഉ നമ്മൾ ആഹ് ഒരു അറ്റത്ത് അങ്ങനത്തെ ആ ഒരു മാനസിക വദയില് കൊണ്ട് നിർത്തിട്ട്.
അപ്പി അതാണ് അതാണ് ഓലെ ട്രിക്കന്നെ അതല്ലേ? അപ്പളല്ലേ നമ്മളാ പൈസ കൊട്ത്തയില് കേറുള്ളൂ. പ്പൊ സ്ഥിരം കാണുന്നവരുണ്ടാവും ഉ
ആഹ് ഫുള്ള് ഒരേ സ്റ്റോറിയാണ്. ഒരു ഐറ്റം ആയിരിക്കും മിക്കവാറും.
അതാണ് അതാണ് എന്താ വച്ചാൽ ഒന്നെങ്കില് ആ അങ്ങനെ തന്നെയ ഒന്നെങ്കിൽ ഓള്. ഒരു വേലക്കാരിയോ അല്ലെങ്കിൽ ഓഫീസിലെ സ്‌റ്റാഫോ ആഹ് ആ അപ്പ ആഹ് അത് ഒല് പറയൂല.
ഉം ഉം
ഉം അങ്ങനെ കൊറേ ഒക്കെ അങ്ങനെ കാണല്ണ്ട് ആഹ് ഏകദേശം ട്രോപ്പിക്കൊക്കെ ഒരേ പോലെആക്കാരും ഉം ഉം
രണ്ട് മൂന്നെണ്ണം ഞാൻ കണ്ട് നോക്കി ആഹ് ഇന്നല്ലെ തുടങ്ങിയ മഴയും കാറ്റും. ഇന്ന് രാവിലെ ഉണ്ടായിര്ന്ന്. പിന്നെ കൊറച്ച് നേരത്തെ ഇത്തിരി വെയിലായി. അപ്പൊ പിന്നെ തുണികളെല്ലാംവാഎടുത്ത് പൊറത്തോട്ടിട്ട്.
ആഹ് അതന്നെ ന്ന് പ്പം മയ വര്ണ്ട്. ഞാ പ്പൊ തുണികളൊക്കെട്ക്കണം.
ഉം എനിക്കിവിടെ ഇതി തന്നെ രാവിലെ തൊട്ടേ എടുത്ത് പൊറത്തിടും. എടുത്തക വീണ്ടും എടുത്തകത്തിടും. വീണ്ടും എടുത്ത് പുറത്ത്.
ത്തിട.
ആഹ്
ആഹ് എല്ലായിടത്തും അങ്ങനെന്നെ യൂണിഫോം ആ പറയാണ്ടോ യൂണിഫോം ഒൺങ്ങൂല. പേന്റു ഒൺങ്ങൂല, ഓ പിന്നെ പോലെന്നെ ആ പെറ്റിക്കോട്ട്, ഭയങ്കര കട്ടിയാണല്ലോ ഒണങ്ങി കിട്ടുല. ന്നിപ്പ നാളെ ബുധാനായ്ചായോണ്ട് കളർ
നാളെ കളറ് ആഹ്
ആഹ് അപ്പൊ കൊഴപ്പല്ല.
തുണിയുടെ കാര്യം തന്നെ വെയിലാവാ അതൊന്ന് അകത്തിട്ട് ഉണക്കി എടുക്കാൻ പറ്റില്ല, ഒരു സ്മെല്ലായിട്ടിരിക്കും. വല്യ ചൂട്.
ഉം ഒരു ഒരു പൂ ആ തന്നെ തന്നെ ഒരു പൂ ഒരു വേറൊരു സ്മെല്ലാ. ഉം നനവും മാറൂല ഉം
അതുകൊണ്ടാണ് ഈ കടന്ന് കഷ്ടപ്പെടു വെയിലറ
ആഹ് ഇന്നലെപ്പ നല്ലോം പെയ്ത്. ഇന്ന്പ്പ ത്രല്ല. ഇന്ന് ഇപ്പ നന്നായി ഒന്ന് പെയ്ത് പ്പ ചോർന്ന്. പ്പൊ കൊർച്ചൊരു വെയില്ണ്ടായിനി, ഇപ്പം അയ്ച്ചങ്ങന്ന് വെര്ലൊട്ങ്ങിണ്.
ഉം ഞങ്ങൾക്കിവിടെ നല്ല കാറ്റായിരുന്നു ന്നലെ. നല്ല കാറ്റായിരുന്നു.
ഏഹ്
കൊടുങ്കാറ്റ് പോലത്തെ നല്ല.
ഏയ് അത്ത ആ ഒറ്റ അങ്ങനെ കണ്ടീന് വാർത്തേല്. ഒറ്റപ്പെട്ട സ്ഥൽത്ത് കാറ്റ്ണ്ട്ന്ന് ഉം ബടെ കാറ്റൊന്നുംല്ല മഴേനി മഴ പിന്നെന്നലെ മറ്റേ അമ്മള എന്താ ആഹ് വാൽപ്പാറ വള്ളം ചാട്ടത്തില് പോയേ
ആഹ്
ആഹ് കു ആ ചെക് ആ ഫാമിലി അല്ല ഒരു കുട്ട് ചെക്കനിണ്ടല്ലോ രക്ഷി ക്കാൻ കേറ്യേ. ആഹ് ആഹ് ആഹ് ഒരു ഏകദേശം ഞങ്ങളെ നാടിന്റെ അട്ത്താ
നാല് പേരെ രക്ഷിച്ച അതാണാ
ആഹ് അതന്നെ അതന്നെ
ഓഹ് ഓഹ് ഓഹ് അടുത്താണോ അവടെ
ഓഹ് അടടുത്താ ഓരവിടെ ഉം ന്നേര ഇവിടന്നാ ഓരൊക്കെ പോയിനി
ആഹ് ആഹ്
കാരണം നാല് മണിക്കല്ലേനോ ഇരത്തഞ്ചു വയസായ ചെറിയ ചെക്കനല്ലേ ആഹ് പെട്ടന്ന് വെള്ളം കൂടിയല്ലേ
ഉം ഉം
ഉം മേലെ പെയ്യണമ്മളറീലല്ലോ
ഉം അതെന്തോന്ന ഈ ആഹ് മണൽ ഈ മോളിത്തെ മഴയുടെ ഇത് തന്നെയാ വെള്ളം വന്നതാ പാറ പൊട്ടി അങ്ങനാന്നൊ ആഹ്
പെട്ടൊന്ന് വെള്ളം വന്നാ, ഓന് മറ്റോ ലെ രക്ഷിച്ച്ണ് പിന്നെ ഓൻ പോയേ ഏഹ്
മണ്ണും ചെളിയും എല്ലായിട്ട് വരുവോ
അങ്ങനെ വര്നോന്നുണു. ഓൻ ഓനപ്പോ ചളീന്നല്ലേ കിട്ടിയേ
ഓഹ് ഹോ
ഉം മണ്ണും വെള്ളൊക്കൊപ്പാടപ്പാ വരാ തോന്നുണ്ട്. അയിലിപ്പ നാലാളോൻ രക്ഷിച്ചിലേ ന്നട്ട് കാട്ട്ണെ നല്ലൊരു തി കഴിഞ്ഞ അയിന്റെ മുന്നേന് കഴിഞ്ഞ ആഴ്ച എന്റെ ഫ്രണ്ടിന്റെവടെ കല്യാണാ അപ്പൊ അന്ന് ഒരു തലേന്നും പി ഒക്കെ നല്ല സജീവേയ്നി റഞ്ഞ് ചെക്കനേ ഉം വനെ ഉം ആഹ് അത്ര അറിയ്ണാളാ
ആഹ് ആഹ്
ഉം എന്തപ്പോ കാട്ടണ ഞമ്മള് വിചാരിക്കണല്ലല്ലോ
ഉം കൊച്ചു പയ്യനാണെന്നൊക്കെ പറഞ് ഇവിടെ എല്ലാരും ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ നല്ല സങ്കടം അതൊക്കെ ഉം കല്യാണം എന്തോ ആയതാണല്ലേ കൽ ആഹ് കല്യാണം ആയെന്നാണ് അറിഞ് ഇല്ല ഇല്ല കല്യാണം
ആഹ് പറഞ്ഞ് അങ്ങനെ എന്തേ ആഹ് ഉറപ്പിച്ചേച്ചിണ്ടാവും ഉം കഴിഞ്ഞിട്ടില്ല ഇരുപത്തഞ്ച് വയസ് ഉം
ഓ ഓ ശോ
ആഹ്
ആഹ് രക്ഷിച്ചേ ആ രക്ഷപ്പെട്ടവർക്ക് മനസ്സിൽ അതൊരു ഇതായിരിക്കും കേട്ടാ
ഏയ് ഇനി ഓര്ക്കയിലേറ എടങ്ങാറാവൂലേ ഉം
നമ്മള ഇവിടെ ഇതുപോലെ ഈ ഒരു കുടുംബം നാലു പേര് പുഴയിൽ ചാടി
ഇവിടെ ഏഹ് അഅ് എന്ന്
ആഹ് രണ്ടു ദിവസായി അയില് ഭർത്താവിനും രണ്ട് ഭർത്താവ് രണ്ട് പിള്ളേര് ഭാര്യക്ക് കണ്ണ് കണ്ടൂടാ
ആഹ്
ആ ഭാര്യ ഭർത്താവി്ന്റെ തോളില് പിടിച്ചോണ്ട് ഇങ്ങനെ പോണ് സിസി ടി വിയിലൊക്കെ ഉണ്ട് ഇങ്ങനെ ആ നടന്നു പോണത് പോ ഈ ഭർത്താവ് കൊണ്ടിങ്ങനെ പിള്ളേരൊക്കെ തുള്ളിച്ചാടി ഓ് എന്ത് സന്തോഷത്തോടെ പോണം അ എ ഇത് ഒരുപാട് ആഏ ദാരിദ്ര്യം
ഏഹ എന്നിട്ട് എല്ലാരും എല്ലാരും മക്കളടക്കോ എന്നാ ഞാ ഇങ്ങനൻ ശ്രദ്ധിച്ചില്ലട്ടോ അയിന് ഇതന്നെ ഇപ്പ രണ്ടു ദിവസയിട്ട് ഇവന്റ് ആ ഒരു ഇതിലായിട്ടേ
ഓഹ് ഓഹ്
എന്താവാ എന്താവാ ന്നുള്ള ആ ഒരു ഇതിൽമെല അങ്ങനെയാണ്ട് പോയി
ഉം ഉ ഇത് ആഹാരംന്നും ഇല്ലാത അത്രക്ക് അവര് പറയണംത്
അങ്ങനെയുള്ളള്ള ന്നുള്ള അങ്ങനെയുള്ളല്ലൊന്നും ഇപ്പോ ആരും കാണണില്ല അല്ലെ അത്രയും ദാരിദ്ര്യം ഉള്ളോൽ
ആ ഇവർ ഇങ്ങനെ ഈ ഏ മരിച്ചതിന്റെ അതിന്റെ അടുത്തുള്ള ഒരു പള്ളിയില് അതണ ഇപ്പൊ എല്ലാരും പറയണം ഒരു ഒരാള് മുപ്പത്തേഴ് പവന്റെ കിരീടം കൊണ്ട വച്ചന്ന് സ്വർണം ആ അ ഓ അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ ചെയ്യണം അവര് ഈ അടുത്തുള്ള ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാനാണ് ഏറ്റവും നല്ലത് ആ ഈ കിരീടം ഇതൊക്കെ കൊണ്ട് പള്ളിൽ വെച്ചിട്ട് ആഹ അപ്പൊ അത് ഇങ്ങനെ സി സ് സി സി ടി വിയിൽ നോക്കിയപ്പോ അവര് കണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും അവര് അടുത്തടുത്തുള്ള എല്ലായിടവും പോയി തൊഴണതുണ്ട്
ഏ എന്നിട്ട് പോയേക്കാ
എന്നിട്ടാണ് മരിച്ചത്
ആ ഓ ആ കുട്ടികളൊക്കെ എന്തല്ലെ ഒന്നും അറിയാത്ത പ്രായം
ഒന്ന് പൊടി കയ്യിലിരിക്കണ പൊടി ര മൂന്ന് ആ മൂന്ന് വയസ്സൊക്കെ
ഞാൻ പറയാ ജീവിതം എന്താന്ന് പോലും അറിയാത്ത മക്കള് അറിയാം ഉം
അഞ്ച് വയസ്സ് നാല് അഞ്ച് വയസ്സ് തന്നെയരും കയ്യിൽ പിടിച്ചോൊണ്ട ഇങ്ങനെ നടക്കുണത് രണ്ട് പിള്ളേരെ പക്ഷെ ആദ്യത്തെ- പിറ്റേ ദെവസം അമ്മേയും ഒരു കുഞ്ഞിനേം കിട്ടി അടുത്ത് ഇന്നലെ ഒരു കൊച്ചിനെ കിട്ടി ഇനി ആളെ കിട്ടിയ കാര്യം അറിഞ്ഞില്ല
ഓന്റെത് ഇല്ലേ ഇങ്ങനെ എങ്ങനെയൊക്ക തോന്ന്ന് റബ്ബേ
എന്നാലും കൊറച്ച് കഷ്ട്ടം ഇതൊക്കെ എങ്ങനെയൊക്കെ കാണിക്കണത്
അതാണ് കഷ്ടപ്പാടോണ്ടേ ഞാൻ പറയും ഇപ്പൊക്കെ എന്തെല്ലാം സങ്കട- സംഘടനകളും എത്രയെത്ര ആൾക്കാരും ആണുയില്ലേ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനൊ-
പക്ഷെ അവരുടെ അവസ്ഥ ഭാര്യയെ പിള്ളേരെ വീട്ടിൽ ഭാര്യരുടെ അടുത്ത് വിട്ടിട്ട് പോകാൻ പറ്റൂല്ല കുഞ്ഞ് പിള്ളേര് ആയോണ്ട് ഭർ- ഭർത്താവിന് വേറെ ജോലിക്ക്പൊവാൻ പറ്റൂല അവ- ത ആ ആ ക കാ ആ
ചെറിയ മക്കളും അപ്പൊ കുടുങ്ങയാണ്
ഓഹ് ആര് സഹാരങ്ങ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താലേ പറ്റൂ അവർക്
ആഹ് ശരി
ഒരുപാട് എല്ലാടോം പൊതുവായിട്ട് നോക്കുമ്പോ ഒരുപാട് പ്രവർത്തകരുണ്ട് ന് വേണ്ടിയുള്ള-
ആഹ് ഇണ്ട് അത് ഞാൻ പറഞ്ഞതേ ശാ അങ്ങട്ട് എത്തിപ്പടണ്ടേ
ആഹ് അതാണ്
ഉം ഇവിടെക്കാനല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളുലെ വേഗം മുന്നിക്കൊണ്ടിരും അതിനുള്ള പിരിവും കാര്യവും- ഒക്ക ആയിട്ട് നടക്കുകല്ല ആൾക്കാരും
ഓ
മ് അല്ലെങ്കി ആ മക്കളെ സ്കൂൾകാര് എങ്ങനെയെങ്കിലും ഏറ്റെടുക്കും ഇപ്പൊക്കെ അങ്ങനത്തെ മക്കളെ സ്കൂളും കാര്യ ക്കെ
ഏറ്റെടുത്ത് ഓഹ്
ഉം പഴയെ പണ്ടത്തെ ആ കാലം അല്ലല്ലോ ഇപ്പൊ
ഇപ്പൊ എല്ലാം ഈ ഇപ്പൊ എന്തോന്ന ഈ ഒരു രൂപ വെച്ച് ഇങ്ങനെ ഈ ഗൂഗിൾ പേ വഴി ഇങ്ങനെയൊക്കെ രുപ എല്ലാരും പറയും ആൾക്കാര് ഒരു രൂപ വെച്ച് ഇട്ടാമതി നമുക്ക്-
മതി ഇന്നാള് തന്നെ ഓല് കഴിച്ചില്ലായില്ലേ ആഹ് ഒരു രൂപ അവനാന് കഴിയണ ഒരു-
മ്
എന്താ ചെയ്യ്ണേ
ആ കഷ്ട്ടം അങ്ങനെതാ വേറെ എന്തെങ്കിലും പ്രശ്നയായിട്ട് മരിച്ചെങ്കിൽ ഇത്ര വിഷമം തോന്നൂലെ ആഹാരം കഴിക്ക ആഹാരല്ല
ക്കറഞ്ഞാ ല് നമുക്ക് ഭയങ്കര സങ്കട
ഭയങ്കര സങ്കടയാ അതാ കൊച്ചു പിള്ളേരേ കൂടെ അതുകൊണ്ട് ഒരു വിഷമം
എന്നായിക്കോട്ടെ എന്നാലേ ഓഹ് ആ എന്നാ ശരി.